ഹലോ കേൾക്കാം കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട് പറയൂ.
ആഹ് സുഖായിട്ട് രിക്ക്യാണോ?
ആഹ് സുഖായിട്ടിരിക്നു.
ആഹ് എന്താ ചെയ്യുന്നേ? അല്ല ഇപ്പ എന്താ ചെയ്യുന്നേ?
ഇപ്പൊ ഒന്ന് പൊറത്ത് പോയി വന്നതാ അപ്പൊ അതിന്റെ ഒതില് ഡ്രസ്സൊക്കെ മാറ്റി. പോ വെറുതെഇരിക്യ.
ആണോ ഓക്കെ
ഉം ആഹ് കഴിച്ചു കഴിച്ചു
എന്താ കഴിച്ചേ
ഞാൻ ഷവർമ്മ കഴിച്ചു ഈവനിങ് നേരയവല്ലേ അപ്പൊ ഷവർമ്മ ഇണ്ടാക്കുന്നുണ്ട് റെസ്റ്ററന്റകളിലൊക്കെ അപ്പൊ അത് വാങ്ങി കഴിച്ചു
ഓഹ് നിങ്ങള് എവിടാ പോയാ വല്ല ട്രിപ്പ് ഓഹ് ഫംഗഷനൊക്കെയയാണ്
അല്ലല്ല ചുമ്മാ ഒറ്റയ്ക്കൊന്ന് പുറത്തിറങ്ങണ്ട ചെറിയൊരു കാര്യം ഇണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേരും പറഞ്ഞ് ഒരു ഔട്ടിക്ക് പോലെ ഒറ്റയ്ക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് പിന്നെ ഫു- ക്കെഴിച്ച ഇങ്ങനെ പോന്നു ഇപ്പം
ഒ ഒറ്റക്കാണോ അപ്പൊ ഫുഡ് കഴിക്കാൻ കേയറിയത് കടയില്
അതെ അതെ ഒറ്റക്കാ പോയത് അപ്പൊ ഒറ്റക്ക് ഫുഡ് കഴിക്കാൻ കേറി
ആ അപ്പൊ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുമ്പോ മടിയൊന്നുംല്ലല്ലേ
ഏയ് എനിക്ക് അതാ ഇഷ്ടം സോളോ നമ്മൾ ഈ സോളോ ട്രിപ്പ് സോളോ ഔട്ടിംഗ എന്നൊക്കെ പറഞ്ഞ പോലെ ചില ഇപ്പോഴൊക്കെ ഒറ്റക്ക് ഇങ്ങനെ പോകുന്നതും ഒറ്റക്ക് എൻജോയ് ചെയ്യുന്നതും എനിക്കിഷ്ടമാണ്
ഓ കഷി ഇച്ചിരി അങ്ങനെ ഒറ്റക്കൊ ഒരു കടയി ചെന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടി ഉള്ളകുട്ടാ ഞാനതാ ഇങ്ങനെ ആശ്ചര്യത്തോടെ ചോദിച്ചത്
ഞാന അങ്ങനെല്ലാട്ടോ എനിക്ക് പെരുമാതിപ്പെട്ട സ്ഥലത്തൊക്ക ഒറ്റക്ക് പോകുന്നത് ഇഷ്ടആണ് ഫ്രണ്ട്സിന്റെ കൂടെ എന്ത ഫാമിലിയുടെ കൂടെ ഒക്കെ പോകും അത ഇഷ്ടമാണ് പക്ഷെ ചില സമയത്ത് മ ഒറ്റയ്ക്ക് പോകാെന്ന് തോന്നുന്നു അപ്പങ്ങനെ ഒറ്റയ്ക്ക് പോകും ഷോപ്പിംഗ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ
ഓ അപ്പം രാത്രിന ഒന്നും കഴിക്കത്തി ല്ലേ ഷവർമ്മ മാത്രായിട്ട് ഇരിക്കണോ
ഇപ്പത്തെ ഒരു രീതിൽ ഒന്നും കഴിക്കാൻ സാധ്യതയില്ല കാരണം ഞാൻ ഈവനിങ് ഇവിടുന്ന് ഫുഡ് ഇത് കഴിച്ചിട്ടാ പോയത് അപ്പൊ ഷവർമ്മ് കൂടെ ആയപ്പോ അത്യാവശ്യം ആയിട്ടുണ്ട് ഇനി ഇപ്പൊ രാത്രി ലൈറ്റ് ആയിട്ട് വല്ല എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഫ്രൂട്ട്സ്ക്കെ ഇരിപ്പുണ്ട് അപ്പൊ അ വല്ലതും കഴിക്കണം അമ്മ ജ്യൂസ് അടിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പ അതെങ്കിലും കഴിക്കേണ്ടാവുള്ളൂ എ എന്നാലും ഇനി ഇപ്പൊ ഒരു ഫുൾ മീലൊന്നും ഡിന്നറ ആയിട്ടൊന്നും കഴിക്കാൻ പോകുന്നുണ്ടാവില്ല
ഓ ഫ്രൂട്ട്സ് ഒക്കെ എപ്പോഴും ജ്യൂസ് അടിച്ചു തന്നെയാണോ കുടിക്കുന്നെ
ഫ്രൂട്ട്സ് അതോ ഫ്രൂട്ട്സിനനുസരിച്ചിരിക്കും എനിക്ക്ഈ ആപ്പിളൊക്കെ ഹ് സാധാ ഒറ്റയ്ക്ക് കടിച്ചതിനാണ് ഇഷ്ടം അതല്ലാതെ ഈ മാംഗോയും കൂടുതൽ കടിച്ചുതിന്നും മാങ്ങോ രണ്ണം ചെയ്യും ജ്യൂസ് അടിക്കുകയും ചെയ്യും കടിച്ചില്ല അ എന്റെറെ മൂഡനുസരിച്ചിരിക്കും പക്ഷെ ഈ ഓവ ഓറഞ്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെല്ല ഓറഞ്ച് ചിക്കു അതൊക്കെ കൂടുതലും ജ്യൂസ് അടിച്ചാ കഴിക്ക
ഓ ഓ
ആഹ
ആഹ
പിന്നെ ഡിനറ ഒക്കെ കഴിച്ചാം
ഞാന് ഒന്നും ഇതുവരെ കഴിച്ചില്ല എനിക്ക് ഇങ്ങനെ മഴക്കി തന്നു ഇങ്ങന അത് ഇങ്ങനെ കുടിച്ചിട്ടി ഇരിക്കയാണ് ഇീ നൈറ്റ് ആകുമ്പോ എന്തായലും ഏ നല കഴി് കി രില ഒരു യാത്രഴ തന്നായിരുന്നു അപ്പൊ അമ്മ അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല പിന്നെ വാപ്പ എന്തോ ഈ പൊറോട്ടയും ബീഫും എന്തോ അത് കൊറച്ച് കഴച്ച് പിന്നെ പഴയ കിടന്ന ഉറങ്ങി പിന്നെ ഇനീറ്റപ്പ പിന്നെ വൈകിട്ട് ഒക്കെ ഒരു ആായി
ആഹ് ആഹ അപ്പൊ ഉച്ചക്ക് ഉറന്ന് നോക്ക ചെയ്യുവല്ലേ
ആഹ് ഞാാന് എ എപ്പോഴും ഉച്ചക്ക് ഉറങ്ങാൻ നോക്കും എനിക്ക് ച്ചക്ക് ഉറങ്ങണ ഇഷ്ട ഒന്നെങ്കിൽ അന് മുമ്പ് കിടന്ന ഉറങ്ങണം പക്ഷെ ഒരു നാല മണി ന ക്ക അമ്മ ഇനീക്കാറുണ്ട്
ഓ
ഉ പിന്നെ കുറച്ച് ഹെൽത്ത് ഹെൽത്ത് നോക്കാൻ വേണ്ടിട്ടപ്പൊ കൊറച്ച് എ എക്സസൈസ് ഒക്കെ ചെയ്തതേ ഉള്ളൂ കുറേ നാളായിട്ട് കുറേ ജക് ഫുഡും കൊറെ സംഭങ്ങളൊക്കെ കഴിച്ചിടെ ബോഡിയില് ഇനി കൊർച്ചാളൊന്ന് കണ്ട്രോളൊക്കെ ചെയ്തിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് പോവാ
ആ നല്ലതാ ഞാനും അങ്ങനെ എന്താ പറ കൊർച്ചൊന്ന് ഫുഡ് ഒന്ന് കൺണ്ട്രോൾ ചെയ്യുന്നുണ്ട് അതല്ലാണ്ട് വർക്ക്ഔട്ട് ഒന്നും ചെയ്യലില്ല. പക്ഷെ ഫുഡ് ഒന്നും കണ്ട്രോൾ ശ്രമിക്കോ ഒന്നാമ്മത് വീട്ടിലായതുകൊണ്ട് വെറുതെ ഇരിക്കല്ലേ അപ്പൊ നല്ലതുപോലെ ഫുഡ് കയ്ച്ചിനിപ്പോ വല്ലാണ്ട് അങ്ങട്ട് അൺഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊ റേ പൊരിച്ചി കരിച്ചോതൊക്കെ കഴിക്ക്മ്പോ വല്ലാണ്ട് വെയ്റ്റൊന്നും കൂടണ്ടാ ര് ച്ചിട്ട് എമൗണ്ട് കൊർച് കൊർച്ചിട്ടുണ്ട് കഴിക്കുന്ന ഫുഡിന്റെ പക്ഷെ വർക്ക്ഔട്ട് ഒന്നുല്ല.
ഓ പിന്നെ ഇപ്പം ഒടനെ ഈദോക്കെ വരുന്നോൻ ണ്ടന്നെ ഈ ബിരിയാണിയും ബീഫും മട്ടനൊക്കെ എന്തായാലും കൊർച്ചും കൂടെ കൂടുതൽ കഴിക്കാൻ ചാൻസ് വര അപ്പൊ ഈ പറഞ്ഞ ഡയറ്റ ഒക്കെ എന്തായാലും പോവും. പിന്നെ കൊർച്ച് പിന്നെ ഇത് ഇതൊക്കെ പുയി ഫുഡ് നല്ല ആഹാരം കഴിച്ചിട്ട് ഇപ്പോ കൊർച് നാളായോണ്ട് അതൊക്കെ കൊർച്ച് കഴിച്ചിട്ട് പിന്നെയ ഡയറ്റ് നോക്കാനുള്ള ഒരു ഇതിലിരിക്കയാണ്
ആഹ ട്രിപ്പൊക്കെ പോവാന ഉദ്ദേശിക്കണ്ടോ
ഉം പിന്നെ ആ
ട്രിപ്പ് ഒക്കെ പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടോന്ന്
ഓ ആഹ് കേക്കുന്നു കേക്കന്ന് ട്രിപ്പ് ഇപ്പോ തൽക്കാല ഇല്ല. പക്ഷെ പോവണംന്ന്ണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ ഒക്കെ ആയിട്ട് പറ്റൊങ്കി പോവാന്ന് നോക്കണം ആ വണ്ടർലയിലൊക്കെ പോവൻ ആഗ്രഹണ്ട്. ഇങ്ങനെ എല്ലാരും കൂട ആകുമ്പോ പോണം. ഓഫർ സമയത്തൊന്നും ഞങ്ങള് പോകത്തില്ല കേട്ടോ അല്ല ഭയങ്കര തെര കൈക്കും ഈ റൈഡിലന്നും അങ്ങനെ കേറാൻ പറ്റത്തില്ല. ഒരു ബർഡേക്കള്ള സമയത്ത് ആ അതെ അതെ
അതിപ്പോ കൊച്ചിൽ ഇപ്പൊ പുതിയ വൈറസ് ഒക്കെ വന്നൂന്നൊക്കെ പറയണ്ടാട്ടല്ലോ അപ്പൊ പിന്നെ
വൈറസോ എന്ത് വൈറസ്
എന്നിട്ട് അല്ലേ എബോളാന്ന് പറഞ്ഞ പുതിയൊരു വൈറസ് വന്നിട്ടില്ലേ
എബോള ഓ
യാ, ഇയാളറിഞ്ഞിട്ടില്ലാ! പുതിയ വൈറസ് കൊച്ചിന്നാ ഇയർപോ എയർ പോട്ടൊക്കെ പ്പൊ ഐ മീൻ ആ അവക്ക് നല്ല നിരീക്ഷണത്തിലാണെന്നൊക്കെ പറഞ്ഞ്ട്ട്ണ്ടായ്‌രുന്നു. അതായത് ഏട്‌ന്നൊ പൊറ ത് ന്നെവ്ട്ന്നാ വന്നേ! എനിക്ക് വ്യക്തമായിട്ട് ഞാൻ ന്യൂസ് കണ്ടില്ല ജസ്റ്റ് ങ്ങനെ കണ്ടേ ഉള്ളു.
ഓ ഞാന് ഫോണ് പയ്ച്ചില്ലാരുന്നുന്ന് ചെൽപതാ ക്ഷെ ഇന്നലെ വരെ ഞാൻ തൊന്നു അറിഞ്ഞില്ലട്ടോ.
ഇല്ല ഞാനിന്നത്തെ കാര്യല്ലല്ല രണ്ട് ദിവസായിട്ട് പ്പ രണ്ട് ദിവസായിട്ട് ന്യൂസ് കൊച്ചി ഭാഗത്തായത് ഒന്നാംത് പൊറത്ത്ന്നാണ് വരുന്നത് ഇപ്പൊ കൊച്ചിയാണല്ലോ കൂടുതൽ നമ്മടെ ഇന്റർനാഷണൽ അ ഇതെന്താ പറയാ ന്ന ആൾ കാരി വരുന്ന എയർപോട്ട് അപ്പ അതു കൊണ്ട് അവടെ ന്തോ പറീന്ന്‌ത് കേട്ടു.
ഓ അപ്പൊ പ്രശ്നാവോ ഒരു കൊറോണേം കൂടെയാല് ലോക് ഡൗണും കൂടെ വരോ?
അറിയില്ല പിന്നെ എനിക്ക് ഒന്ന് കൊച്ചി പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ രീതി എങ്ങനെയാ എന്നൊന്നും അറയി ല്ലപ്പ ഇനി പ്പത് കൂടാണ്ന്ന്ണ്ടെങ്കിൽ എന്താ വസ്ഥ ന്നറിയില്ല.
ഊം ആ ഞങ്ങ ക്കും കൊച്ചീപോണ്ടവസ്ഥയുണ്ട് അപ്പം ഇത് പ്പന്താവൂന്നൊരു ഉം
ആ, അതെന്നാ ഞാനു ആലോയ്ക്കിന്ന
അപ്പൊ കൊച്ചി മൊത്തത്തി അടച്ചിട്ടാ പണിയാവൂലേ
ആ അതാണ് പ്രശ്നേ കൊച്ചി മൊത്തത്തിൽ അടച്ചിട്ട് കഴിഞ്ഞാല് പണി
അല്ല വേറെ എന്തോ ഒരു വൈറസ് മറ്റേ ഇതുപോലെ എന്തോ ഏ ഷിപ്പ് ഷിപ്പിനാത്ത് മൊത്തം വൈറസ് ആയിര്ന്നോ? അത് പിന്ന അ ഒര് . കരയടുപ്പിക്കാൻ സമ്മയ്ച്ചില്ലാന്നോ? അങ്ങനത് ഹെറ്റ്യാണോ അല്ല ഇത് അബോള വൈറസ് അല്ലേ
ആ
അണോ? ക്ഷെ അത് ഞാ കേട്ടത് വേറൊരു
ആ ഇതാൻ കേട്ടിട്ട്ണ്ടിത്. അത് ഇതെന്നല്ല പക്ഷെ ഇത് ഞാമ്പറയട്ടെ ഇത് ഇത് പറഞ്ഞ പോൽ തന്നെ ഏതോ പൊറ ത്തുന്നേതോ കൺട്രീന്നാണ് അതു കൊണ്ടാണ് ങ്ങനള്ള എയർപോർട്ടുകള് ക്കേ
ഉം എന്തോ ഹെന്റാ വൈറ ഹെന്റാ വൈറസ് എന്തോ അങ്ങനെ എന്തോ ആണ് പേര് കറക്റ്റായിട്ട് അറിയൂല ഈ എടക്കെന്തോ ന്യൂസിലൊക്കെ വന്നതാണ്
ഉം ഇപ്പ പിന്നെ മുഴുവൻ ഇങ്ങനത്തെ വൈറസുകളണല്ലോ
ഹലോ മറ്റേ ഷി ആഹ്‌ ഷിപ്പില് തന്നെ ഹെന്റാ വൈറസ് അത് പിന്നെ എന്തായി ഒന്നും അറിയി ത്തില്ലാ ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാ
ഉം ഇതിനെന്തൊക്കെയോ അവര് ഏഹ് ജാ ഗ്രഹ നിർദ്ദേശങ്ങളൊക്കെ ഇതിനും കൊടുത്തിട്ട്ണ്ട് തോന്നുന്നു പിന്നെ കൊച്ചി ആ ഭാഗത്താണ് കൂടുതല് കേട്ടിട്ടുള്ളത് വേറെ എവിടെയും അങ്ങനെന്താ പറയാ ന്യൂസിലൊന്നും പറയുന്നത് കേട്ടില്ല അപ്പോ ഞാങ്ങനെ കൊച്ചിയില് എനിക്കൊരാവശ്യത്തിന് വേണ്ടി പോകണ്ട കാര്യം പറയപ്പോ അമ്മ അങ്ങനെ സൂചിപ്പിച്ചത് ഇപ്പൊ അങ്ങനെ പോവാനാണെന്നുണ്ടെങ്കി ഇതിപ്പൊങ്ങനെ ഏഹ് വ ഒരു രീതിൽ ഇ പോകൻ പറ്റുമോ അവരിവിടെക്കെ അടച്ചിടില്ലേ പുറത്തൊന്നും അവടിന്ന് ഇങ്ങോട്ട് ഇവിടന്ന അങ്ങോട്ടും ആൾക്കാർക്ക് പോവാൻ പറ്റില്ലാല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ കുറിച്ച് ആലോചിക്കുന്നേ
അത് അത് മാത്രല്ല ഇത് കൊറോണേക്കാളും കെറച്ചുക്കൂടി അപകടകാരിയാണ് കർണമേ ഡെത്ത് റേറ്റ് ഭയങ്കര കൂടുതലാണ്
ആ എന്തോ ബ്ലീഡിങ് എന്തോന്നാ പറഞ്ഞത് വല്ലാണ്ട് ബ്ലീഡിങ് ഒക്കെ ഇണ്ടാവും ഒക്കെ പറയണ്.
ഉം അപ്പം ഇനി ഒരു ലോക്ക്ഡൗണും കൂടെ വന്നാൽ ഇപ്പ എന്താ ചെയ്യൂന്ന് ആലോചിച്ചിരിക്ക ഇപ്പ തന്നെ അൺ എംപ്ലോയ്മെന്റും
അക്കു ഉമ്മ വിളിക്കുന്നു ആ ശരിയാ
അത് മാത്ര നമ്മള് ഈ ഒരു സമയത്ത് എങ്ങനെ ട്രിപ്പ് ഒക്കെ പോവാന്ന് പറഞ് ഇരിക്കുമ്പോഴാ എന്റെ കഴിഞ്ഞ വട്ടത്തെ പല ട്രിപ്പും പോയായിരുന്നു. പ്ലസ് വണിലും പത്തില് ഈ ഫ്ലഡ് വന്നിട്ടും അല്ലാണ്ട് ഈ കൊറോണ വന്നിട്ടൊക്കെ ട്രിപ്പുകൾ കൊറേ പോയിരുന്നു. ഇതും പോവോന്ന് ഇപ്പോ പേടിണ്ട്
ആ ഇതിപ്പോ ട്രിപ്പല്ല അതിനേക്കാളിലും കൂടുതൽ ഇപ്പോ ഒരു ആവശ്യത്തിന് പോകുന്നതായിരുന്നു വുമ്പോ പെട്ടു കൂടുതൽ ഇപ്പൊ പ്രശ്നം
ഉം
പിന്നെന്താ
പിന്നെന്നുമില്ല ശരിയെന്നാ ഫുഡൊക്കെ കഴിക്കെട്ടോ ഞാൻ ആ സമയം കിട്ടുമ്പോ വിളിക്കാം.
ആ ശരി ഞാനും സമയം കിട്ടുമ്പ തിരിച്ച് വിളിക്കാം ശരി ഒക്കെ അന്റെ അക്കു പഠിക്കാൻ പോയെക്ക്ണ്